ആ എന്താ
നല്ല വർത്താനം ചോറ്ന്നോ
ചോറ്ന്ന്
എന്താകാറിഒക്കെ
ഞാന് ചക്ക കൂട്ടാൻ വെച്ചിനീ
ആ
അപ്പ അത്ണ്ടായിന് കറി വെള്ളെരീം പരിപ്പുട്ട് വെച്ച്ണ് ഞാന് അത് കൂട്ടീട്ടില്ല ആ
ഇങ്ങെ തേങ്ങ അരച്ച് വെച്ചത് അതോ അ
ആ തേങ്ങ അരച്ച് വെച്ച് ആ തേങ്ങ അരച്ച് വെച്ച
ആ ആ അ
പിന്നെ ചക്ക കൂട്ടാനും പിന്നെ ഒണക്ക ഒണക്കമീൻ പൊരിചീനി
ആ ചക്ക കൂട്ടാനെന്താ ഒറ്റക്കോ അത അത് തേങ്ങട്ടന്നെ
അല്ലാ അത് തേങ്ങിട്ടില അ സാധാരണ വെച്ച്കാണ്ട് സൂ പ്പ പിന്നെ വറവ് ഇട്ട്
എന്താ ഒണക്കമീനോ എന്ത് മീനാണ് തള മീനാ അതോ മാന്തളോ ആ എ അത് രണ്ടും പൊരിച്ചോ
ആ രണ്ടും കൊറേച്ച പൊരിച്ച് അ കൊറേ ദിവസായിന് ഒണക്കലീനൊരുങ്ങനെ പൂത്യായി നിക്ക്ണ് ആ അപ്പ ഇങ്ങനെ രസ ണല്ലോ മ ഓൽക്കൊന്നും പറ്റൂല മക്കക്കൊന്നും പറ്റൂല
ചക്ക കൂട്ടാൻക്ക് മീൻകറിയൊക്കെ കിട്ടണല്ലേ അ
ആ അ രസാണല്ലോ അ പറ്റ്നോക്ക് പറ്റുട്ടോ നമ്മക്കൊക്കെ പ ഇനിക്കൊക്കെ പറ്റും
ന്നാ ഇഷ്ടമള്ളോര്ണ്ടാവുമ്പോ
ആഹ് ആ മക്കക്കും ഇപൽക്കും ഇപ്പത്തി മക്കക്കൊന്നും പറ്റൂല്ല ഓൽക്ക് ചക്കിം പ ഒന്നും പറ്റൂല്ലല്ലോ
ചക്ക കൂട്ടാനും പൂള കൂട്ടാനൊക്കെ ഒരു ടേസ്റ്റ്ല്ലേ
ആ ടേസ്റ്റാണ്
ഇഷ്ടല്ലോർക്ക ഇഷ്ടല്ലാത്തോർ ഇവിടെ ഞങ്ങള് അങ്ങ് തന്നെ ഇച്ചും ഇമ്മക്കൊള്ളൂ പറ്റ കാക്കക്കു ഇഷ്ടല്ല കാക്കാക്ക് ഇഷ്ടല്ല ചക്ക് കൂട്ടാൻ പൂള കൂട്ടാൻ തിന്നും ഉം അവിടെ കുട്ടിളൊക്കെ സ്കൂൾ പോയോ
ആഹ കുട്ടികളൊക്കെ സ്കൂള് പോയി
ഉം
പിന്നെ ഒരാള് ഇവിടെ ണ്ട് ചെറുത് നാലില് മറ്റോള് എട്ടില്
ഏ ആഹ പിന്നെ ആ പോകാത്തത് എന്താ അപ്പൊ പോകാത്ത ആള് പഠിച്ചിന്നി ല്ലേ
ആഹ ഓൻ ഡിഗ്രി ഓൻ ഡി സ്റ്റെൻസായി എടുതക്ക ഇവിടെങ്ങനെ കുത്തർക്ക്ണ്ട് വേറെ എ എത്തുല്ലല്ലേ ഇല്ലഓങ്ങനെ എടെല് ങ്ങനെ വീടിയോട്ക്കാന് ങ്ങനെയൊക്കെ പോവും അല്ലാ അല്ലാത്ത ഇതൊന്നുല്ല പിന്നെ ങ്ങനെ വിഡിയോട്ത്ത് ആഇവിടെ നല്ല മഴണ്ട് അവിടെണ്ടോ മഴണ്ടോ
ഇല്ലെ ഇവടക്ക് മഴ കുറവാ മഴ പെയ്തിട്ടില്ലന്ന്
ഏ ന്നിവിടെ നല്ല മഴ ഇന്ന് രാവിലെ നല്ല മഴ ഇവടെ
ആഹ ഇവിടെ ഇങ്ങനെ മൂടി ഇങ്ങനെ നിക്കാണ് അല്ല ഇടക്കൊ ഒരു വെയിലും വരും മഴല്ല
ആഹ ആഹ ഏ ഇന്നലി നല്ല മഴ ഇന്നലി മിഞ്ഞന്നൊക്കെ നല്ല മഴ വെടെ
ഇവിടെ വന്നാ ഈ ഭാഗത്തക്ക് കുറവാണ് മഴ അല്ലാതെയൊന്നുംല്ല ങ്ങനെ തുള്ളിടും കാടയിട്ടല്ല എന്നാ മല ന്റെ ചെരുവൊന്നുല്ല എന്നാ ഒരു നാട്ടൻപുറം ഒരു പറമ്പൊക്കെള്ള അങ്ങനെ പറമ്പോളൊക്കെ ണ്ടാവില്ലേ അവിടെ കൂടുതൽ റബ്ബർ അങ്ങനത്തെ ളൊക്കെ ഇഷ്ടം പോലെണ്ട് റബർ തോട്ടം അങ്ങനത്തൊക്കെണ് ഒരു കുന്ന്പോലെ പോലെണ് പോയൊക്കെ കൊറച്ചപ്പുറത്താണ് എടുത്തൊന്നുംല്ല കൊറച്ച്
ഏ ഏ ഞങ്ങളത് വിടെ രണ്ട് വീട് കഴിഞ്ഞാലും പോയെ
ആഹ പോയ ണ്ടോ അപ്പൊ മഴക്കാലത്ത് വെള്ളം കൂട്യാലോ
വെള്ളം കൂടിയാല് കൊറേ ഇങ്ങട്ട് വരും പിന്നെ പ്രളയ ത്തിന്റെ ആ രണ്ടായിരത്തി പതിനെട്ടില് കേയറീ നിം അല്ലാ കൊറേ പോഴ ഇങ്ങട്ട് നെറഞ്ഞ് ഒഴുകി കൊറേ ഇങ്ങട്ട് എത്തും പിന്നെ അങ്ങനെ എറങ്ങി പോവും അങ്ങനെയാണ് പതിവ് പിന്നെ ആദ്യൊക്കെ ഞങ്ങളെ ബേക്ക് ബാത്തൊ സ്ഥലവും വെള്ളം വരലു ണ്ടായിന് അപ്പൊ വേറെ ആൾക്കാര പറമ്പ് ഓല് അവിടെക്കെ മണ്ണിട്ട് പൊന്തിച്ചപ്പം ഇങ്ങനെ തോട്ടം ണ്ടാവുല്ലോ കൗങ്ങുതോട്ടം അങ്ങനത്തെ സ്ഥലാണ് ആ പോല് ഒവ്ടെ മണ്ണിട്ട് പൊന്തിച്ചപ്പോ ഇങ്ങട്ട് പിന്നെ വെള്ളം വെള്ളം വെരല് കൊറേ
ആഹ
അപ്പൊ കെണർത്തെ വെള്ളക്കണ്ട് കല്ങ്ങി പോവും ആ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കാണ്ട് ആ കല ക്കാവും ഇപ്പൊന്നെ ആ പ്രശ്നല്ലഓട മണിട്ട് പൊന്തിച്ചോണ്ട്
പ്രശ്നല്ലല്ലേ അല്ലെങ്കി ഒരു മഴ പെയ്തായും അങ്ങത്തെ
ആ ചെറിയൊരു ഇടണ്ട് ഞാ ആയിക്കൂടെ ങ്ങനെ വെള്ളം വന്ന് കാണ്ട് ഔടെരു താഴ്ചേണ് അടീല് ആഹ അങ്ങനെ ഒരു ഇതാണ്
ആഹ വീടുകളൊക്കെ ണ്ടന്ന്ട്ടാ ആ വാത്ത് കൂടെ
ഓ വീടുകളൊക്കെഷ്ടംപോലെ ണ്ട് കൊറഞ്ഞ കൊറഞ്ഞ സ്ഥലെ
ആഹ് എല്ലാരും ഇങ്ങനെ പുതിയത് വാ മുറിച്ച് മുറിച്ച് വാങ്ങിയവർ ആയികാരം ല്ലേ
വാങ്ങണ വീടുകള് ഇഷ്ടം പോലെണ്ട് ആഹ ങ്ങളത് വാങ്ങിയത് തന്നെ വാങ്ങിയ വീടും ഇതൊക്കെ തന്നെ അത് ഇവര് ഇട്പ്പിച്ചതൊന്നല്ല ആ വീട് വാങ്ങിയതേനി ഇതൊക്കെ പഴയ വീടായിന് പുതിയ വീടൊക്കെ ക്കണം ന്ന് മനസ്സിലിണ്ട്
എന്താ ആ ഉം ഭർത്താവോ ഇവിടെല്ലേ നാട്ടിലില്ലേ
ആ നാട്ടിലില്ല ആളന്നെ അയിന് ഈ ഷട്ടറിന്റെ ക്കെ പണിയ
ഏ ആ അങ്ങനത്തെ ഷട്ടറ്ല്ലേ റൂമൾക്കൊക്കെ കൊട്
അതന്നെ
ആ ആ കുട്ടിള് ഇന്ന്ണ്ട് ചോറ്ണ്ടവോ
എങ്ങനെ
ല സ്കൂൾന്ന് കിട്ടോ കുട്ട്യൾക്കൊക്കെ
ആ ഒരാക്ക് ഞാൻ കൊടുത്തയക്കും ഓക്ക് ഉറുളക്കേങ്ങ് പൊരിച്ചതോ അങ്ങനത്തൊക്കെ ആ മറ്റോക്ക് അവ്ട്ന്ന് കിട്ടും ഒരാൾ ഗവൺമെന്റ് സ്കൂളിലാണ് മറ്റോള് ഇങ്ങന സാധാ ഇതില പ്രൈവറ്റില ഓക്ക് കൊണ്ടോണം അവിടെണ്ട് ചോറ് അവിടെ സാമ്പാറും ചോ അതൊന്നോക്ക് പറ്റു റ്റൂല സാമ്പാറും ചോറും ഉം ഇഷ്ടല്ല ഓക്ക് ന്തെങ്ങലൊരു ഉർള
ആ പിന്നെ ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ ഒൽക്ക് മടിയെക്കാരം കുട്ട്യക്ക് പെങ്കുട്ട്യളാവുമ്പോ കുറച്ച് മടി ഇണ്ടാവും
ആ മടിണ്ടോ ഉം പക്ഷെ ഞാന് ഇബള് ഇങ്ങനെ മടിച്ച് ന്നെനി ഞപറഞ്ഞ് ഞാൻണ്ടാക്കി തേരൂല അല്ലെങ്കില് നമ്ക്കൊന്ന് ലീവില്ല രാവിലെ ആയാ പിന്നെ ഒപ്പം പാട നാല് പത്രം പായണ്ടേ ഞാൻ പറഞ്ഞ് ചൂടില്ലേ ചോറ് അവിടെണ്ട് പലെ നല്ലല്ല കൂട്ടാനും ഉണ്ടല്ലോ ഇപ്പൊ സ്കൂളിലൊക്കെ ഉപ്പേരി ചോ ഓറോ
ആ ഇന്റെ അമ്മോന്റെ ഒരു കുട്ടി പത്താം ക്ലാസ്സ്ല് ഇപ്പ പത്ത് കഴിഞ്ഞ പ്പോള് ങ്ങനെ പറയാ അവിട്ന്ന് ചൂട്ള്ള ചോറ് കിട്ടും ന്നാപ്പോരെ ക്ലാസ്ത്തെ കുട്ട്യാളൊക്കെ ചോറ് വാങൊല്ലോ സ്കൂളിന്ന് ഞാനും പഠിച്ച സമയത്ത് ട്ടാ ക്ലാസ്സ് കയിഞ്ഞാൽ പിന്നെ അവര് വാങ്ങൂല അപ്പൊ പിന്നെ ഞാനും തന്നെ മടിച്ച് വാങ്ങൂല
ഉം പക്ഷെ ഒമ്പതിനും പത്തിനൊക്കെ ല്ലെങ്കിലും ഓല് കൊടുക്ക്ണ് ണ്ട്
ഗവണ്മെന്റ് സ് സ്കൂളാണെന്നാലും ഞങ്ങക്ക് കിട്ട്ണ് ണ്ട് ഞങ്ങളവിട്ന്ന് വാങ്ങലാണ് പറിം
ആ എന്തോര് സുഖ അത് വാങ്യാല് മ ചെലോക്ക് പ റ്റൂല അ ന്റെ ഓന് മോനൊക്കായന്ന് പാലും മുട്ടക്കെ ഇണ്ടായിന്ന് ഇപ്പം പാലും മുട്ടയൊക്കെ നിർത്തി വച്ച് തോന്ന്ണ്ട്ല്ലേ
അല്ല ഇവിടെ ഇവിട്ത്തെ കുട്ട്യാക്കൊക്കെ കിട്ട്ണ്ട് ന്റെ കുട്ട്യാക്കൊക്കെ ഓലെൽ കെ ജിലാണ് പശേ ആ ണ്ട് അവിടെ എന്താ ഒന്ന് മുതല് ഏഴ് വരെള്ള സ്കൂളാണ് അപ്പൊ ആ കുട്ട്യാക്ക് കൊട്ക്ക്ണോ ണ്ട് എൽ കെ ജി ലും യു കെ ജി ലും അവിടുത്തെ അങ്ങനെ കാണ്ണെ തൊണ്ട് കൊട്ക്കും പാലും മുട്ടക്കെ ഓൽക്കും കൊട്ക്ക്ണ്ട്
എ പക്ഷെ ഇന്നബടെ സ്കൂൾല് ഇബടെ സ്കൂൾല് ന്ന് കാണാല്ല പ്പ പാലും മുട്ടക്കെ നിർത്തിവെച്ച് ഇക്കറിയ വിചാരിച്ച നിർത്തിച്ച് ന്റെ മോ ഓനായിന്നിണ്ടായിന്
ആ ഇവിടെണ്ട് ഇവിടുത്തെ കുട്ട്യാളൊക്കെല്ല എന്താ തിങ്കളാഴ്ചയും വ വ്യാഴാചയും ക്ലാസ് കൊണ്ട് പോകും പിന്നെ ബുധനാ ചേനെങ്കില് ഓല്ക്ക് മഞ്ഞച്ചോറാണ് പറിം ബിരിയാണ് പറീം വറ്റിച്ചാനൊരു മഞ്ഞപ്പൊടി ട്ട് ചോറാണ് ആ
അതിന്റെ മോൾറിം അവ്ട്ത്തെ കോഴിക്കറൊന്നും രസണ്ടാവുല മെച്ചി ഞാൻ പറിം രണ്ടായിരം മൂവായിരം
ആ ഓലൊരു വളച ഓലൊരു വള്ളച്ചാറായാലോൽക്ക് കോയിച്ചാറാണന്ന് റിയ
ആ കോയിച്ചാറന്നറിയ എത്ര മ കുട്ട്യാക്ക് ണ്ടാക്കണം. കൊറച്ചൊന്നും പോരല്ലോ ആ സ്പെഷ്യലായിട്ട് ആ ബിരിയാണി ണ്ട് പിന്നെ സാമ്പാർ മുതിരപ്പേരി പപ്പടം എന്തൊക്കെ കൊടുക്ക്ണ്ട്.
ഒക്കെ ആ ഒക്കെ കൊടുക്കോല്. പിന്നെ പണ്ടത്തെ പോലെല്ലല്ലോ പണ്ട് വെറും ചെറുപയറേനി
ആ ചെറുപയറും ഉ അല്ലെങ്കി ഒരു കടലണ്ടാവും വെള്ളം നീട്ടിയൊരു കടലക്കറി ഞങ്ങളൊക്കായന്നതേനി.
രികറി ആക്കെയാണ് അന്നത്തത്
ആ ഉം
ന്നാലും കിട്ടണത് കിട്ടുംന്നങ്ങനെ
ആ ഞമ്മക്കതൊക്കെന്ന് വല്യതെയ്നി ഇപ്പത്തോൽക്കതൊന്നും വാണ്ട. ന്നാമത് ഇങ്ങെ പൊറത്ത്ന്നൊക്കെ വല്ലാതെ കിട്ടലില്ലേ ഇപ്പ മക്കക്ക്
ആ കിട്ട ല്ലേ പിന്നെ പെരെന്ന് നമ്മള് പറയണ ത്ണ്ടാക്കി കൊടുത്ത് താക്കും ചെയ്യും അതുപോലെ തിന്നോട്ടേ കരുതി.
ഉം അതെന്നെ അപ്പോൽകൊക്കെ ഇതുമാ ഞാന് തോർന്നൂല ഓ ന്തെങ്കിലും ബേക്കറിയോ എന്തെങ്കിലൊപ്പിച്ചും ബേക്കറിയങ്ങനെ പൊരി കടി ഇങ്ങൻത്തൊന്നും ണ്ടാക്കാൻ നിക്കലില്ല.
ആ
അ ൻക്ക് മടിയാണണം പിന്നെ അത് ഇണ്ടാക്കിയാ നമ്മള് കൊറെണ്ണം തിന്നും ചെയ്യും. ചെയ്യും നമ്മ വാങ്ങുമ്പോ അത്ര തിന്നൂലല്ലോ? കണക്കുണ്ടാവല്ലോ ഉണ്ടാക്കുമ്പോ അ ആ അതിന് വാക്കിണ്ടായ അതും നമ്മളല്ലക്ക ഞാൻ അത്യാവശ്യം തടി ടിലൊരാളാണ്. അപ്പൊന്താ ആ കൊറവ് കൂടിയെ ഉള്ളൂ. ള്ളൂ ഉംഎനിക്ക് മൊത്തത്ത് പൊതുവേക്ക് മടിയാണെണും ണ്ടാക്കാനൊക്കെ
ആഹ കൊളസ്ട്രോൾ അങ്ങനത്തെ ഒന്നുല്ലല്ലോ
ഇല്ല ഇല്ല കൊളസ്ട്രോൾ ഒന്നുംല്ല പക്ഷെ നല്ല വയറണ്ട് തടി
ആഹ വയറ് കുറയാത്ത വയറ് അങ്ങനത്തല്ലേ
ആ അത് ഓപ്പറേഷൻ ചെയ്തല്ലേ അങ്ങനെ കിട്ടി ഉണ്ടായതാണത്.
ആഹ
അപ്പൊ പിന്നെ പോകാൻ പാട ച്ചെന്ന് പറഞ്ഞാ നമുക്ക് ചുരിദാറും ഇതെക്കെ ഇട്ടെടുക്കാനൊക്കെ
ആഹ
അയിനൊക്കെ കയ്യുള്ളൂ.
ആഹ
അപ്പൊ പിന്നെ ഞാന് തിന്നുംന്നാലും കണ്ടാ തിന്നും.
ഹാ എന്നാലും നമ്മുക്ക് കാണുമ്പോ ഒരു പൂതിയല്ലേ അല്ലേ
ആഹ് പൂതിയാണ്. ഫ കു ഫുഡ്ഡായാലും വേറെല്ലതായാലും മക്കൾക്കും അതേ പ റ്റുള്ളു നമ്മുക്കും അങ്ങനന്നെ എല്ലാരും കണ്
കണക്കാണ് ന്നട്ട് കൃഷികളൊക്കെ ഉണ്ടാവടെ
ഇല്ലില്ല കൃഷിക്കൊന്ന് സ്ഥലല്ല അതിനൊന്നാത് വെയിലൊന്നും തട്ടാത്തരു സ്ഥലാ മുമ്പ് ആ ഒരു കാനല്‌ല്ലാസ്ല് ഇല്ലാല തന്നെ രണ്ട് തേക്ക് ക്കും ഒരു പിലാവും ഒരു മൂച്ചക്ക ണ്ട് പിന്നെ ഒന്ന് വെയിലൊക്കെ ഒക്കെ വല്
അതാ ആഹ
ആ അ പിലാവുമ്മെ ഈ പ്രാവശ്യം രണ്ട് ച ക്കണ്ടായിട്ട ഫസ്റ്റ് ആയിട്ട് അതേപോലെ മൂച്ചിമര അങ്ങന രണ്ടെണ്ണം ഉണ്ട രണ്ടു മാങ്ങണ്ടായി അത് ഞമക്ക് കൊറെ ആയിക്കോട്ടന്നല്